ഹലോ
ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ എതൊക്ക വിശേഷം സുഖാണ് ഉ
ഫുഡൊക്കെ ആയോ ഏഹ്
ആ ഫുഡ് ഒക്കെ അതാ ആയി കൊണ്ടിരിക്കുന്നു മക്കളൊക്കെ പോയിന്റെ ശേഷം പിന്നെ ബാക്കിയുള്ളള്ളൈ്മൊക്കൊക്കെ നിക്യ അപ്പൊ പിന്നെ ഇങ്ങനെ
ആഹ്
അപ്പൊ ഇങ്ങനെ ചക്കെ കിട്ടി ചക്ക വരട്ടയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ
ഏ ഇവിടെയും ചക്ക ഉണ്ട് ഞങ്ങളിപ്പോ ചക്ക പൊരിച്ചിട്ടുള്ളോ
ശരി ആഹ ഈ വർഷക്കാലത്ത് പൊരിക്കാൻ പറ്റുവോ തണ തണക്കൂലേ വർഷക്കാലത്ത് ഈ മഴ പെയ്യുമ്പോളേ തണ തണുത്തു പോലേ കുഴഞ്ഞു പോകൂലേ
അതെ ഞങ്ങളിപ്പോൾ തന്നെ തിന്ന് തീർക്കും ഇപ്പൊ എടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല
കുറച്ച് ചക്ക കിട്ടിയപ്പളേ ഇന്നലെ കൊറച്ച് ഇണ്ടാക്കി വെച്ചു ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഇണ്ടാക്കിയതാണ് ചക്കവർ- രട്ടി ഉണ്ടാക്കി നോക്കിയതാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇണ്ടാക്കിയപ്പോള് ഞാന് മക്കള് പറഞ്ഞ്- ബാക്കിയുള്ളതും കൂടെ ഉമ്മ അത് ഉ ണ്ടാക്കി വെക്ക്
അതെങ്ങനെയ ഇണ്ടാക്കല് ചക്കവെരട്ടി
ചക്കവരട്ടി നമ്മള് ചക്ക നല്ല പഴുത്ത ചക്ക ഏത് ചക്ക ആണെങ്കിലും ഒന്നും കൊഴപ്പമില്ല ചക്ക എടുത്തിട്ട് നല്ല- ഒന്ന് ക്രഷ് ഇതമാതിരി ചെയ്യാം മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തതിന്റെ ശേഷം നമ്മള്- നല്ല ഉരുളിയോ ഉരുളിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ അതിക്കിട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടൊരു- ആ രണ്ട് ശർക്കരക്കട്ട ശർക്കരക്കട്ട എടുത്തി - ട്ട് ഉരുക്കി അതില് പാർന്ന് കൊടുത്തിട്ട് അങ്ങനെ കുറുക്കി എടുത്ത് മിക്സ് ആക്കി കുറുക്കി എടുക്ക്‌ക
ഹജ്ജ്യ്ക്ക്
അങ്ങനെ ചെയ്യാം എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ നെയ്യ് - നല്ല ടേസ്റ്റ് ഒണ്ട് പിന്നെ അതുപോലെ നമുക്ക് അത് അങ്ങനെ നല്ല പാത്രത്തിലാക്കി എടുത്ത് വെച്ചാലും നല്ല- ഇതില് അവിടെരുന്നാലും നമുക്ക് അട കാര്യങ്ങളൊക്കെ ഒണ്ടാക്കാം അട ഒക്കെ ഒണ്ടാക്കാം
ആഹ് അത് തന്നെ